ഹലോ
ഹലോ ആഹ് ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് എന്തുണ്ട് വിശേഷം ആ ഫുഡ് ആഹ് ഫുഡ് കഴിച് ആ ഫുഡ് ആ് കായല്ല കെടക്കാറായിട്ടില്ല പ്പഴേ കെടക്കാൻ സമയട്ടില്ല മക്കളണ്ടും വന്നിട്ടില്ല
ഓഹ്
അവരൊക്കെ പൊർത്താണ്
ആഹ്
ആ മോ അവര് രണ്ടും വന്നിട്ടില്ല രണ്ട് പേരും എത്തിട്ടില്ല ഞാൻ കൈച്ചു എനിക്ക് ഡയറ്റ് ആണ് അപ്പ ഞാൻ ആർര ആകുമ്പതേന് ഫുഡ് കൈക്കും
ചോറന്നെ ആണോ കൈക്ക
ആ ചോറല്ല ഞാൻ കഴിക്കുന്നെ ഞാൻ രാത്രി ഓട്സ് അങ്ങനെ ഓട്സ് ആണ് കഴിക്കുന്നത്
ഓ
അ ജിമ്മി പോന്നണ്ടേ അപ്പൊ അത് കാര്ണം കൊണ്ട് ആ ഡയറ്റാണ് ഡയറ്റാഉമ്പോ എനിക്ക് ആർ ആർരാകുമ്പത്ത ഫുഡ് കഴിക്കണം ആർരക് ശേഷം ഫുഡ് കഴിക്കാറില്ല
ആഹ്
അപ്പഴ്ത്തേനും അപ്പഴ്ത്തേക്കിനും എന്റെ ഫുഡൊക്കെ ഞാൻ അപ്പഴ്ത്തേനു കൈക്കും ആ മക്കള് രണ്ടു എത്തി അവമ്മാര് വെല്യ കുട്ടികളാ രണ്ടും പത്തും പ ഇരുപതും വയസ്സൊക്കെയുള്ള കുട്ടികളാ അപ്പൊ അവമ്മാര് എത്തിട്ടില്ല അവമാര് ഫ്രണ്ട്സ് ഇവരിവിടെ കറങ്ങാനൊക്കെ പോയേക്കാ
ആഹ് ആഹ്
അപ്പൊ എതീട്ടില്ല എ കെടക് കെടക്കാരായിട്ടില്ല അവമ്മാര് വന്നിനി അവമാർക്ക് ഫുഡൊക്കെ കൊടുത്തിന് ശേഷ കെടക്കതൊള്ളൂ.
ആഹ് ആഹ് അപ്പങ്ങള് ഒറ്റേക്കാണോ വീട്ടിലെ
ഫുഡ് കൈച്ചാ ഇല്ലില്ല ഹസ്ബന്റ് ഉണ്ട് ഞാനും ഉണ്ട് ഇപ്പം അവരുരണ്ടു പേരും എത്തിട്ടില്ല മക്കളെത്തിട്ടില്ല അവര് വൈകിട്ട് ചായ കുടിക്കന്ന് പറഞ്ഞോണ്ട് പോവും ഫ്രണ്ട്സിന്റെ കൂടെ പൊറത്തൊക്കെ പോ അവര് പ ർട്ട് ടൈം ആട് രണ്ട് പേരും പാർ ടൈമായിട്ട് ജോലിക്ക് പോകേണ്ട എളേ ആള് മൂത്താള് ഡിഗ്രി കൈഞ്ഞു ഒരു പിന്നെ പ്രെഷ്ണൽ കോഴ്സും കഴിഞ്ഞിട്ട് ഇരിക്കാണ് ആൾ ജോലിക്ക് ശ്രമിചോണ്ടിക്കയാണ് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇന്റർവ്യൂനും കാര്യങ്ങളും ആയിട്ട് പോ കൊണ്ടിരിക്ക എളെയാള് ബി സി എ ഫസ്റ്റിയറ
ഏ
അപ്പം അവര് രണ്ടു പേരും പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോകുന്നുണ്ട് ആമസോണില് വൈകിട്ട് അപ്പം അതും കൈഞ്ഞ് വന്നിട്ട് അവര് പൊറ്ത്തോട്ട് പോയേക്കുവ രണ്ട്പേരും
ആഹ്
അവരെത്തിട്ടില്ല ഹസ്ബന്റ് വന്നു ആൾക്ക് ഫുഡ് കൊടുത്തു അവമ്മാര് വന്ന് അവമ്മാര് ഇവര് വന്നിട്ട് വേണ ഇനി ഭക്ഷണം കൊടുക്കണം പാത്രം കഴിയിട്ട് കെടക്കതൊള്ളു കെടക്കാറായിട്ടില്ല ഇപ്പഴൊന്നും കെടക്കൂല്ല
ഏഹ്
പത്ത് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകും കെടക്കണോന്നൊണ്ടങ്കില് ഫുഡ് കയിച്ചാ ആഹ് അത്രേ ഒക്കെ ആകും കെടക്കാൻ വേണ്ടീട്ട്
ആഹ്
ഇവമാരെ വിളിച്ച വിളിച്ച് വിളിച്ച് മടുക്കും ഫോൺ വിളിച്ചാലും എടുക്കൂല്ല വരുവ ഇല്ല അവരൊക്കെ അവിടെ അവർടെ കൂട്ടുകാർടെ കൂടിങ്ങനെ വർത്താനം പർഞ്ഞൊണ്ടിരിക്കും
ആഹ്
ഉം കഴിച്ച ഫുഡ്‌ കയിച്ചാ
ഓ ഫുഡ് കഴിച്ചു അത് നേരത്തെ തന്നെ കൈക്കും
നേരത്തെ കഴിക്കുവല്ലേ മക്കളൊക്കെ എന്തിയേ ഒറങ്ങിയാ കുട്ടികള ചെറിയ കുട്ടികള
ആഹ് ഒരാക്ക് പന്ത്രണ്ട് വയസ്സ് ഒരാക്ക് ഏഴ് വയസ്സ്
ഓ അതന്നെ ഇപ്പൊ വെക്കേഷനല്ലേ വെക്കേഷൻ എന്താ പരിപാടി ടൂറൊക്കെ പോയാ കുട്
ഒ ഇല്ല എവിടേം പോയില്ല ഇതുവരെ ചൂടല്ല്യായ്രുന്നോ പൊറ്ത്തെറങ്ങാൻ വയ്യേനേല്ലോ എന്തോരു ചൂടേനി
അതെന്നെ വർക്ക് ചെയ്യ്ണ്ടാ
ഇല്ല ഹൗസ് വൈഫ്‌
ഉം ഹൗസ് വൈഫാണ് ആ നാ വർക്ക് ചെയ്യുണ്ട് ഞാൻ അക്കൗണ്ടന്റാണ്
ഓ എവിടെ
ആഹ് എറണാകുളത്ത് ഒരു ബ്രോഡ്ബാൻഡ് ഉണ്ട് ബ്രോഡ്ബാൻഡ് നെറ്റ്വവർക്കിന്റെ ഓഫീസിലാ
ആഹ് ആഹ്
നമുക്ക് ആകെ സൺഡേ മാത്രേള്ളൂ ഫുൾ ടൈം ബാക്കി ഒക്കെ വർക്കിംങ്ങ് ഡേയ്സ് ആണ്
ആഹ്
മൺഡേ റ്റു സാറ്റർഡേ
ആകെ ഒരു ഞായാഴ്ച കിട്ടത്തൊള്ളൂ ഞായറാഴ്ചയാണ് പണി എല്ലാം നടക്കണം അടിക്കല് വാരല് തുടക്കല് തൂക്കല് എല്ലാ പരിപാടി ഹെല്പ് പ്പ് ചെയ്യാൻ ഒരാളുല്ല മക്കളുണ്ട് ആൺകുട്ടികളാ അവമാരങ്ങും ഒന്നും നമ്മളെ സഹായിക്കത്തില്ല
ഹ ഹ
അവന്മാര് രാവിലെ ഞായാഴ്ചയൊക്കെ ഒരു ദിസം കിട് ട്ടികഴിഞ്ഞാൽ അവരൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് പോകലും കറക്കലും പുട്ടടിക്കലും അവമ്മരൊക്കെ അങ്ങട്ട് പോകും ഞായറാഴ്ചയാണ് നമ്മള് അടിക്കല് വാരല് തുടയ്ക്കല് എല്ലാം ക്ലീനായിട്ട് ചെയ്യുന്നത്
ആഹ് ആഹ്
ഹസ്ബന്റ് ന്താ ചെയ്യുന്നെ സ്പെഷ്യൽ ഒന്നുല്ലടാ ആ ഞായറാഴ്ചങ്ങനെ സ്പെഷ്യലൊന്നുല്ല മീൻ വാങ്ങിക്കും എല്ലാ ദിവസം മീൻ വാങ്ങിക്കും ഇടക്ക് ചി ചിക്കൻ ഉണ്ടെ ചിക്കൻ മീന് പിന്നെ എന്തേലും മെഴുകുപെരട്ടി അമായിമ്മണ്ട് അമായിമ്മ മീനും എറച്ചിയൊന്നും കൂട്ടത്തില്ല
ഓ
അമ്മയ്ക്ക് പിന്നെ പച്ചക്കറിയാണ് അത് കാരണം കൊണ്ട് സാമ്പാറോ മോരോ രസോ പിന്നെന്തെങ്കിലും പാവക്ക അങ്ങനെ മെഴുക്കു വരട്ടികൾ എന്തെങ്കിലും ഉണ്ടാവും പിന്നെ അവന്മാർ ആ രാവിലെ എനിക്ക് ഒമ്പതര ആകുമ്പത്തേന് കയറണം ഓഫീസിൽ കയറണം
ആഹ്
അമ്പതര ടു അഞ്ചാണ് എന്റെ ടൈം ഓഫീസ് ടൈമ് പിന്നെ അത് കാരണം കൊണ്ട് ജോലിക്ക്ന്ന് പറഞ്ഞ് ഇവടന്ന് എന്തക്കൊ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മതി എന്റെ ഓഫീസൽ എനിക്ക് ടു വീലറിലാ പോകുന്നത് അപ്പ രാവിലെ ഞാൻ ഒമ്പതരാകുമ്പോ എനിക്ക് കേറിയാ മതി ഉച്ചക്ക് എനിക്ക് ഒ ഒരു മണി തൊട്ട് രണ്ട് മണി വരെയാണ് ബ്രൈക്ക് ഫുഡ് ടൈമ് അപ്പോ ഞാൻ വിളിക് ല് വെരും എനിക്കൊരു പട്ടിക്കുട്ടിയുണ്ട് ഷിപ്സു. പിന്നെ കിളികുഞ്ഞുങ്ങളുണ്ട് വീട്ടില് അപ്പൊ ഞാൻ അവർ. ഉച്ചയ്ക്ക് വന്നിട്ട് വേണം അവർക്ക് ഫുഡ് കൊടുക്കാന്
ആഹ്
അപ്പൊ അവർക്ക് ഫുഡ് കൊടുക്കും. കിളിക്കുഞ്ഞിന് ഫുഡ് കൊടുക്കും. ഞാനും ഭക്ഷണം കഴിക്കും. അമ്മായിമ്മയ്ക്കും കൊടുക്കും. രണ്ട് മണിയാകുമ്പോത്തിന് നിക്ക് തിരിച്ചു കേറ്യാ മതി.
ആഹ്
അപ്പൊ ബോഹ് പിന്നെ രണ്ടു തൊട്ട് എനിക്ക് അഞ്ചമണി വരെ ആണ് ഓഫീസ് ടൈം. അഞ്ച് മണിക്ക് വരാ
ഓ
പിന്നെ വന്ന് വില്ലൊ വൊക്കെക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ എട്ട് മണി ആവുമ്പോത്തിന് ജിമ്മില് പോകും എട്ട് എട്ടര മ്പതുമണിയാകുമ്പോത്തിന് തിരിച്ച് വീട്ടില് വെരും. ആഹ് അപ്പ എല്ലാ ദിവസം ജിമ്മിൽ പോവാറ്ണ്ട്. പക്ഷെ എനിക്ക് തൈറോയ്ഡ്. ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ട്. കൊറേ ഉണ്ട്. വയറോണ്ട് ഭയങ്കര വായിട്ട് വണ്ണം വെയ്‌ക്കുന്നുണ്ട്.
എഹ് വണ്ണപ്പ ഇണ്ടോ.
ആഹ് ഭയങ്കര എമ്പത് കിലോ കൂടി അുറുപ എഴുപ അറുവത്തി നാല് കിലോ ആയിര്ന്നു. എനിക്ക് ഞാനിപ്പ രണ്ടാമത്തെ മോനെ പ്രസവിച്ചയ്ന് ശേഷവാണ് എനിക്ക് തൈറോയ്ഡ് ഇണ്ടന്ന് കണ്ടുപിടിച്ചത്.
അഹ് ആഹ്
അപ്പൊ അത് അപ്പൊ മ രണ്ടാമത്തെ ആൾക്ക് ഇപ്പ പത്തൊമ്പത് വയസ് ഇരുപതാമത്തെ വയസാ നവംബറാവുമ്പ ഇരുപത് വയസ് പൂർത്തിയാവും ക്ഷെ അന്ന് തൊട്ട് ഞാൻ തൈറോയിഡിന്റെ മെഡിസിൻ എടുത്തൊണ്ടിരിക്ക്യാെ
ആഹ്
അപ്പൊ അതാര്ണം കൊണ്ട് ഞാന്. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചോ കഴിച്ചില്ല്യോന്നുള്ളതല്ല. പക്ഷെ നമുക്ക് നമ്മുടെ വണ്ണങ്ങനെ അതുപോലെ നമ്മള് റ്റിരിപ്പിരിക്കല്ലേ ഓഫീസില് രാവിലൊട്ട് ഒറ്റിരിപ്പിരികാണ്ല്ലോ പ്പനാ വേറെ എക്സൈസ് ഒന്നുല്ല അതുപോലെ നമ്മള് രാവിലെ പോവുമ്പോ റ്റൂലർലാ വണ്ടിയില പോവേ വരില്ല ഒക്കെ ചെയ്യുന്നത് അല്ലാണ്ട് നമുക്ക നമ്മുടെ ശരീരത്തിന് വേറെ എക്സസൈസൊ വ്യായാമൊ. ഇല്ലല്ലോ അപ്പൊ അത് കാര്ണം കൊണ്ട് വെയിറ്റ് കൂടിയപ്പോത്തേ ന്നെ ഉപ്പൂറ്റുവേദന മുട്ടുവേദന. അപ്പൊ എനിക്ക് ഭയങ്കര വിഷയങ്ങളായി അപ്പൊ ഡോക്ടറെ കാണുമ്പോ ഡോക്ടർ പറയുന്ന് വെയ്റ്റ് എൺമ്പത് കിലോ ആയേര്ണ്. അപ്പൊ ഡോക്ടർ പറയ്ന്നത് വെയിറ്റ് കൊറക്കണം വെയിറ്റ് കുറക്കണന്ന് പറയും നമ്മള് സാധാരണ നോർമലി നമ്മള് വീട്ടിൽ ഫുഡ് കണ്ട്രോൾ ചെയ്യോ ചെയ്തു കഴിഞ്ഞാ നമുക്ക്ത് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ട്രെയിനർ ഉണ്ടെങ്കി നമുക്ക് സ്വാഭാവികായിട്ട് നമ്മുടെ നമ് ഫുഡ് കൺട്രോളും ഡയ്റ്റും വെരുമ്പോ അപ്പൊ നമ്മുടെ ഓട്ടോമാറ്റിലി നമ്മുടെ വെയിറ്റ് കൊറയും.
ആഹ്
അപ്പൊ അങ്ങനെ അപ്പൊ ജിമ്മിൽ ജോയിൻ ചെയ്ത്. ഏപ്പ്രില അതിന് മുമ്പ് ഞാനൊരു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലൊക്കെ കൃത്യമായിട്ട് ജിമ്മില് പൊക്കൊണ്ടിരിക്കാന്നു ആ സമയ എനിക്കങ്ങനെ വല്യെ അസുഖങ്ങളൊന്നും ഒണ്ടായില്ല. പക്ഷെ അതിനുശേഷം ഞാൻ ടൂവലറി നൊന്ന് വീണായിര്ന്ന്. ടൂലറീന്ന് വീണ് ശരിക്കും നെ ഏ നടുവിന് ഒരു പ്രശ്നം വന്ന് ഒരു രണ്ട് ആഴ്ച കെടന്ന കെടപ്പ് കെടന്ന് അങ്ങനെ ഭയങ്കര വിഷയങ്ങളായിര്ന്ന്.
ആഹ്
അയ്ന് ശേഷം നമ്മ ജമ്മി പോവുമ്പോ നമ്ല് വർകൗട്ടാള് ചെയ്യുമ്പോ നമുക്ക് അങ്ങെനെ ചെൽതൊക്കെ ചെയ് ക്ക് നമുക്ക് പിന്നേം പ്രശ്നങ്ങള് വന്നതൊടങ്ങി. അപ്പ പ്പ ഞാൻ ജിമ്മങ്ങ് സ്റ്റോപ്പ് ചെയ്തതാ നിർത്തി നിർത്തി കഴിഞ്ഞിട്ട് ഇപ്പൊ ഷെ നമക്ക് വേറെ വഴിയിലെടാ കാര്ണം എ വെച്ചയ്ഞാ നമ്മള് പിന്നെ നമ്മള് എക്സൈസ് ഒന്നു ഇല്ലല്ലോ. നമ്മള ജോലി രാവിലെ തോട്ട് ജോലിക്കോവും അഞ്ചുമണിക്ക് വീട്ട് വന്ന് പിന്നെ ചോറ് വെക്കല് കറിവ പിനെ വൈകിട്ടെത്തെ പരിപടികള്. പിന്നെ നമുക്ക് സമയം കിട്ടിന്ന്ല്ല എക്സൈസ് കാര്യങ്ങള് ഒന്നും ഉണ്ടായില. പക്ഷെ അതിനുശേഷം. പിന്നെ ഇങ്ങനെ വയ്യാണ്ടായപ്പോഴത്തേന് ഡോക്ട് പറ്ഞ് അ വെയിറ്റ് കൂടുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് കൊറയ്ക്കണന്ന് പറ്ഞ്. അപ്പ രണ്ടും വിചാര്ചെന്തയാലും ജിമ്മി ജോയിൻ ചെയ്തപ്പോ ഞാൻ അവരോട് പറഞ്ഞ ഇങ്ങനെ ബഡ്ജിനാ ഇങ്ങനെ പ്പ ഹേ നടുവിന്റെ സംഭവം എല്ലാം പർഞ്ഞപ്പോ ഓര് പറഞ്ഞ് അതിനുള്ള എക്സസൈസും കാര്യങ്ങളും അവര് വർക്കഔട്ട് നമുക്ക് പറഞ്ഞന്ന്.
ആഹ്.
അപ്പം പതുക്കെ പതുക്കെ അത് ചെയ്തുമ്പ ചെയ്ത്. അങ്ങനെ ഏ ജിമ്മി പോയ എറങ്ങോണ്ട് വല്ല്യ കൊഴ പ്പുല്ല എന്നാലും മുട്ട് രണ്ട് മുട്ടിനും വേദന നമ്മള് രാവിലെ എഴുന്നേക്കുമ്പോ നമുക്ക്. പൊറത്തോട്ട് എർങ്ങാ പറ്റതില്ല ന്നാ കാല് ബെഡ്മേന്ന് കാല് താഴെ കുത്തുമ്പഴ്ത്തേ നമ്മള്. പൂറ്റി രണ്ടും വേദന.
ആഹ്.
നടക്കാനൊന്നും പറ്റില്ല ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിൻറ്റ് കഴിയണം. നമ്മുടെ കാലിന്റെരു നമുക്ക് നട് ശരിക്ക് നടക്കണോ ന്നുണ്ടെങ്കില്.
ആഹ്.
അപ്പങ്ങനെ പർഞ്ഞപ്പ ഡോക്ടറ് പർഞ് നടുവിന് ഏ വെ വെയിറ്റ് കൊറയ്ക്കണന്ന് പർഞ് എങ്കി മാത്ര ത്ര കാലിന്റെക്കെ പ്രശ്നങ്ങള് മാറത്തൊള്ളൂന്ന് പറഞ്.
ആഹ് നമ്മളീ വൈറ്റ് കൂടുമ്പ തന്നെ കാല് വേദനക്കെ ണ്ടാക.
ആഹ് കാലുവേദന മുട്ടുവേദന ഒക്കെ ഇണ്ടാവുന്നുണ്ട്. അ നമ്മള് വയസ് കൂടുന്തോറേ നമുക്ക് ഓരോരോ പ്രശ്നങ്ങള് കൂടി കൂടി വര്വങ്ങട് ഈ തൈ റോടുള്ള കാരണം കൊണ്ടാണ് നമുക്കിങ്ങനെ പല പല അസുഖങ്ങളും ഉണ്ടാകുന്നത്.
ആഹ്.
ആയ്പ തൈറോഡാണ്.
ആഹ് ആഹ്.
അത് കാരണം കൊണ്ടങ്ങനെ പറ്റിയേക്ക എന്തെയ്യാ പറ്റും അകാരണം കൊ ട് ഞാ വർക്കൗട്ടെയ്യ്ണോണ്ട് വല്ല്യ കൊഴപ്പുല്ലാണ്ടെ പ്പോ മുമ്പോട്ട് പോന്ന പക്ഷെ നടുവിനിപ്പ നമുക്ക് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല.
ആഹ്.
ഈ വർക്കഔട്ട് ചെയ്യുന്ന കാര്ണം കൊണ്ട്.
ആഹ് ആഹ്.
അങ്ങനെ പോവുന്നുണ്ട് എന്താ ഫുഡിന് കറി.
ഫുഡിന് കറിയിന്ന് ബീഫ്ണ്ടായിന്.
ആഹ് ആഹ് ആഹ് സൺ‌ഡേക്കെ ബീഫ് വാങ്ങിക്കും അല്ലേ.
അങ്ങനെന്നുല്ല് ഇവടട്ത്ത്ന്നൊന്ന് കിട്ട്യതാ ഈ മര്പ്പിന്റെ ബീഫ് കിട്ടിര്ന്നു.
ആ ഹാ ഹാ ആ.
ആഹ് അങ്ങനെ.
ആഹ് മീനൊക്കെ ഡെയിലി വാങ്ങിക്ക്യോ എല്ലാ
ഓഹ് അത് ഡെയിലി വാങ്ങിക്കോ.
ആഹ് ആഹ് എല്ലാർക്കും അ ആതന്നെ ഇപ്പല്ലാർക്കും മീനോ. ചില മീന്റെ ചാറ്ല്ലെങ്കി കഴിക്ക്യാ പറ്റത്തില്ല.
പി അതിങ്ങട്ട് കിട്ടാഞ്ഞാലൊരു കെത്യേടാ ഇല്ലാഞ്ഞാൽ.
ആഹ് പച്ചക്കറി ഒന്നുപ്പ ആർക്കും വേണ്ട ഇബടൊക്കെ പിള്ളേർ ക്ക് ഡെ ഡെയ്ലി നമ്മളെന്ത് ണ്ടാക്കികൊട്ത്താലും വേണ്ടാന്നേ ഈ പൊർത്ത്ന്നോയി കണിക്കണ്ട വാരി തിന്നിട്ട് വരും. അന്തെയ്യാ പറ്റോ വല്ല്യ ചെക്കന്മാരല്ലേ പെമ്പിള്ളേരാണെ പിന്നെ വേണ്ടില്ല നമ്മള് ണ്ടാക്കിക്കൊട് വന്നെങ്കിലൊക്കെ കടുക്കോ അതൊന്നും കഴിക്ക ആഹ്. ചെക്കന്മാരൊക്കെ പൊറത്ത് പോയി കഴിഞ്ഞാ എപ്പം വരാനാ ആ ഒരു ചായകുടിന്നൊക്കെ പർഞ്ഞ് പോയിട്ട് ദെ ഇപ്പൊ ദെ ഒരാള് വന്ന് കേറി. ട്ടുണ്ട്.
ഏഹ്.
ന്നൊ ഒരാള് എത്തിയിട്ടില്ല ഇളയാളെത്തിയിട്ടില്ല.
ആഹ് രണ്ടാളു രണ്ട് നേരത്തേക്കാരം.
എ രണ്ട് ആൺകുട്ടികളാ.
ആഹ് രണ്ടാളു രണ്ട് നേരത്തേക്കാരം കേറി വര ലേ.
ണ്ട് നേര്ത്തക ഒരാള് ഇപ്പൊ ദേ കേറി വിളിച്ചു വിളിച്ച് വിളിച്ചാ ഫോൺ എടുക്കുവോ വിളിച്ചാ ഫോൺ എടുക്കൂല
ഏഹ്.
അവമാര് നമ്മള് വിളിച്ച ഫോണൊന്നും എടുക്കൂല്ല അവർക്ക് തോന്നണം കുടുംബത്തി കേറണന്നുണ്ടെങ്കില്.
ഓ ഒരു പ്രായം കഴിഞ്ഞ പിന്നെ അങ്ങനെ തന്നെ ആവും
അതന്നെ മക്കള് എന്ത ആൺകുട്ടികളാ പെൺകുട്ടികളാ
വല്ത് മോളാണ് ചെറുത് മോനാ ആ
ആഹ് അതെ ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആവുമ്പോം ഫ്രീ ടൈം
ഫ്രീ ടൈം മദ്രസ ഉണ്ടല്ലോ
ആഹ് മദ്രസൽ പോ അപ്പൊ അത്രം സമയം പോവൂലേ
ആഹ് ആഹ് പിന്നെ കളി തന്നെ അല്ലെങ്കി ഫോൺ ആ തെറിയ ഫോണ്
ആ ഇപ്പൊ ഫോണ് മതില്ലൊ എല്ലാവർക്കും മഴയ പഴയ കളികളൊന്നും ഇല്ലല്ലോ കുട്ടികൾക്ക്
ആഹ് അതന്നെ
അധ് അധികം ഫോണൊന്നും കൊടുക്കാൻ നിക്കണ്ട കാരണം വെച്ച കഴിഞ്ഞാല് ഫോണ് കൊടുത്ത് കൊടുത്ത് കണ്ണിനൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഇണ്ടാവണ്ട് കുട്ടികൾക്ക് ആഹ് എന്ത് ചെയ്യാനാ ഇന്നിപ്പോ സ്കൂൾ തൊറക്കറായാല്ലൊ മെയ് തീരാറായില്ലെ വെ ക്കേഷൻതീരാ
ആഹ് അത് പോയാ പിന്നെ വൈകുന്നേരം നോക്കിയാമതി
ആഹ് ജൂണിലിപ്പ സ്കൂള് തുറക്കാറായി മഴയുണ്ടോ അവിടൊക്കെ
മഴ ഇന്ന് പെയ്തില്ല ഇന്നലേം മിന്നാന്നൊക്കെ പെയ്തീനി.
ആ ഇവിടെന്ന് വെച്ചാ നല്ല ചൂടാണ് അത് നല്ല മഴ പ ഒരു ഉച്ചയൊക്കെ ആകുമ്പോത്തെ നല്ല കാറും വെക്കും ഒരു ഒരുമാതരി അന്തരീക്ഷം മൂടി കെട്ടു നിക്കും പക്ഷെ ഈ കാറ്റ് ഇങ്ങട് വന്നിട്ട് ആ മഴനെ അങ്ങട് കൊണ്ടുപോകും നല്ലൊരു മഴ നമുക്ക് കിട്ടില്ല നല്ലൊരു മഴ കിട്ടിയെങ്കിൽ കൂട്നിത്തിരി ആശ്വാസം ഇണ്ടായേനെ പക്ഷെ നല്ലൊരു മഴ നമുക്ക് കിട്ട് ല്ല
ആഹ്
മൂട കെട്ടി കിടക്കാണ് ഇന്ന് പെയിട്ത് ആഹ ഓക്കേ ഓക്കെ ബൈ
പത്ത് കഴിഞ്ഞഞ് ആ
ആഹ ശരി എന്നാ ഓക്കെ ബൈ